ആഹ് ആഹ് താനും
നല്ല വർത്താനം എന്താ വർത്താനം
എല്ലത് മഴൊക്കെ ഉണ്ടോ
മായന്നെയാണ്
ഉം ചെറിയേ മയലേ
ആഹ് അയ അവിടെ ആയല്ലേ
ഉം പിന്നെ കുട്ടികളെ സ്കൂളട്ട് വന്നോ
ഇല്ലേ വന്നിട്ടില്ല വരാനവണള്ളൂ
ഉം ഞാനേ വിളിച്ചതെ ഇന്റെ മോന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്
ഏഹ്
അപ്പ അയിന് എന്തെങ്കിലും എന്തെങ്കിലുംക്കെ മരന്ന് എന്തെങ്കിലുംക്കെ ഉണ്ടാവോ
ആഹ് ഉണ്ട് ഉണ്ടല്ലോ അയ്നേ ഏതാണ് ആയുർവേദാണോ അലോപ്പത്തി ആണോ നോക്കുന്നത്
ഉം ഓനെ ഓനെ താണ് ഒന്നാമതെ ഓന് ഈ മരുന്നൊന്നും ഓൻ കുടിക്കൂല
ഉം
ഓന് ആ മരുന്ന് കൊടുക്കല്ച്ചാല് ഹോമിയോ മരുന്നില്ലേ
ഉം
ആ മരുന്ന ഞാൻ കൊടുക്കല് ബാക്കിള്ള മരുന്നൊന്നും ഒന്ന്ക്ക് പറ്റൂല അതുകൊണ്ടാണ് ഇപ്പോ ബുദ്ധിമുട്ട് വേറെ എവിടേം ഹോമിയ ഉണ്ടോ
ഓമിയോ ആ ഹോമിയോ ക്ലിനിക്ക്‌ ഉണ്ടല്ലോ
അവിടെ പോയാ എങ്ങനെ നല്ല ഡോക്ടറാ
ആഹ് ഇവിടെ പിന്നെ നല്ല ഡോക്ടറണ് ഇവിടെ ഞങ്ങളെ കുട്ടികളൊക്കെ അവിടെത്തന്നെ കാണിച്ചല്
ഏ അവടെയാകാണിച്ചല്
ആഹ് ആഹ് നല്ല പിന്നെ നോ ക്കും ഡോക്ടർ നല്ലോ നോക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നമുക്ക്‌ എന്ത് വേണമെങ്കിലും ചോദിക്കാം
ഉം
പിന്നെ എന്ത് എല്ലാത്തിനും നോക്കുന്നുണ്ട് ട്ടോ അപ്പോ കഴിഞ്ഞിടത്തോളം ആ കുട്ടിനേറ്റ് പിന്നെ ഒരുസം വ വന്നാണ്ടേ കണ്ടാമതി ഡോക്ടറെ
ഉം ഇതപ്പ ന്താ ചിൽപ്പം വിരണ്ട തയ്കാര ലേ വീരണ്ടായ കുട്ടികള് ഫുഡ് കയ്യിക്കുലാന പാ പറയുന്ന ആഹ് അങ്ങനെയൊക്കെ പറയ്ണേക്ക
ആ വിരക്കില്ല ഗുളിക തരും ഞങ്ങൾ ഇവിടെ കുട്ടികൾക്കൊക്കെ പ്പ ഇൻച ചെറിയ ചെറുക്കനൊക്കെ ങ്ങെ തന്നെനു ഭക്ഷണം കഴിക്കാൻ മടിയനു എന്നിട്ട് ഈ പിന്നെ ഹോമിയോ മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞാന് ഓമിയോനെ തന്നെ കാണിച്ചിരുന്നത് അപ്പോൾ ഓമിയോനെ കാണിച്ചപ്പോൾ പിന്നെ പറഞ്ഞത് വിരന്റെ പ്രശ്നമാണ് വിരന്റെ പ്രശ്നം കൊണ്ട് ഭക്ഷണം കഴിച്ചില്ല കുട്ടികൾ മടിയിക്കാരന്ന് പറഞ്ഞു
ഉം ഉം
ഒന്ന് പിന്നെ സ്ഥിരായിട്ട് കൊടുക്കേണ്ടി വരും
ഉം അവിടെ ഫീസ് ഇല്ലതാ അതോ
അല്ല പത്ത് രൂപ പത്ത് രൂപ ഉള്ളു ഗവൺമെന്റിന്റെയാണ് പത്ത് രൂപ ഉള്ളു
ഉം
ഉം ഡോക്ടർ ഉഷാറാണ്
ഏ എടക്ക് വരണ്ടി വരൂല്ലേ അങ്ങോട്ട്
ആഹ് അത് വേണ്ടിരും അത് ആഴ്ചക്കൊകൊള്ള മരുന്ന എഴുതാ കുട്ടികളെ കാണിക്കാൻ ഏറ്റവും നല്ലത് ഹോമിയോഡോക്ടറാണ്
ഉം പക്ഷേ എന്നീ കുട്ടികളുടെ ശരീരത്തി പിടിച്ചിട്ടണം
ആഹ് അയ്ന് കുറച്ച് ടൈമ് കുടിച്ചോ
ഉം ഇവന്റത് പിന്നെ ഞാനാദ്യേ ഹോമിയോ കാണിച്ചോണ്ടേ ഇവല്ക്ക് എളുപ്പണ്ട് ഹോമിയോ കിട്ടിയാല് ശരിയാവാന് ഞാന് ഒന്നാമത് എന്താറിയോ കുട്ടികൾക്ക് ഇങ്ങനെ മുട്ടായി വാങ്ങി കൊടുത്തിട്ടേ ഉം അതിവിടെ നല്ലോണുണ്ടാ മുട്ടായി വാങ്ങി കൊടുക്കല് ഞാൻ വാങ്ങി കൊടുത്തിട്ടില്ലെ ങ്കിലും ആഹ് ഞാൻ വാങ്ങി കൊടുത്തിട്ടില്ലെങ്കിലും വെറുല്ലോല് വാ കൊടുക്കും അപ്പൊ എനിക്ക് കൊടുക്കണ്ടാന്ന് പറയാൻ പച്ച
ഉം
ഉം
സ്കൂ പോവണ്ടോ
സ്കൂ പോകുന്നുണ്ട് സ്കൂക്ക് കൊണ്ട ചോറ് അങ്ങനെ തിന്നൂല
മുട്ടായി ഭയങ്കര പ്രശ്നാട്ടോ മുട്ടായിയി ഭയങ്കര പ്രശ്നണ്
ഉം ഇതിപ്പോ സ്കൂക്കുംകൂടി പോവല്ലേ അപ്പൊ ഭയങ്കര കതി കേടരാവിലൊക്കെ ഇങ്ങനെ പോകുമ്പോളേ ഇങ്ങനെ ഫുഡ് കഴിക്കാതെ ഇങ്ങനെ പോകുമ്പോ തിന്നും കൊറച്ചായിട്ട് അങ്ങനെ ഉ പിന്നെ ഒരു പച്ചക്കറി യോ ഒന്നും എനിക്ക് പറ്റൂല്ല
ഉം
ഉ ഫൂട്സ് പിന്നെ തിന്ന് പച്ചക്കറികളൊക്കെ ഭയങ്കര മടിയാണ് തിന്നാണ്
ഉ അങ്ങനെ ആവുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് വേറെ എവിടെേങ്കിലും കാണിച്ചു നോക്കീനോ
വേറെ ഞാന് ഉ വേറെ ഇവിടെ ഡോക്ടറെ അടുത്ത് കാണിച്ചു കൊടുത്തീന് അപ്പൊ അതൊക്കെ ഈ കഴിച്ചന മരുന്നാ കിട്ടേ കുട്ടി കുടിച്ചണില്ല ഇനിയാ ഡോ ഡോക്ടർമാര് ചില ഡോക്ടർമാർ അയങ്ങ ഒരു രുചില്ല ഭക്ഷണം ഉണ്ടായി കൊടുക്കാഞ്ഞിട്ടാണ്
ഉം
ചെലേ ഡോക്ടർമാർ മുട്ടായി കൊടുത്തിട്ട് കുട്ടികൾ തിന്നണില്ലേ പിന്നെ നിങ്ങളെ ത്തെ ഭക്ഷണംല്ലേ കുട്ടികൾ തിന്നാത്തെ അപ്പൊ അതെന്താ രുജി ഇല്ലാഞ്ഞിട്ടാണ് ന്നാണ് ആ ഡോക്ടർ പറയാ
ആഹ് അത് പറയില്ലേ
ഉം
ഇതെ അങ്ങനെ പറഞ്ഞന്നു കേട്ടോ ഇയാളെ നമ്മളുടെക്കെ കാണിച്ച കാണിച്ചുമ്പ തന്നെ പറയും പിന്നെ വിടന്റെ പ്രശ്നം നാണ് വീടൻ്റെ മരുന്ന് കുടിച്ചു മുമയി കൊടുക്കൽ കുറക്കണംമെന്ന് ഡോക്ടർ ആൻ തനെ പറയും മുട്ടായി കൊടുക്കൽ നിങ്ങൾക്ക് നിർ ത്താൻ പറ്റെങ്ക ഞാൻ മരുന്ന് എഴുതാം എന്ന് പറയും ഏഹ് നല്ല ഡോക്ടറാണ് എന്ത്‌ അസുഖത്തിനും പ റ്റിയ ഡോക്ടർ ആണ് എന്തും പ തൊറന്ന് പറയാം എന്ത് സംശയങ്ങളും നമുക്ക് ചോയിക്കാം അതിന് എല്ലാം ചോദിച്ചറിഞ്ഞാണ്ട് മരുന്ന് എഴുതി തരും നല്ലൊരു ഡോ
ഡോക്ടറാചെല ഈ ഗവൺമെന്റ് ഡോക്ടർമാരേ ഓലക്ക് പറ്റൂല ഓല് ശെരിക്കും നോ ക്കൂല്ലാ വല്ല അങ്ങ ഡെയിലി ചെറിയ മരുന്ന്
ഉം
അതാ എനിക്ക് അങ്ങനത്തൊക്കെ പോരാൻ മടി
ആഹ് ഇത് കൊഴപ്പല്ല ഇത് ഉഷാറാണ് ഗവണ്മെന്റ് ഫീസ് ക്കാതെ നോക്കണന്നില്ല ഇതൊന്നും ഡോക്ടർക്കില്ല ചെലോര് ഇണ്ടാവുവലോ ഞങ്ങൾ കുട്ടികളൊക്കെ അവിടെത്തന്നെയാ കാണിച്ചീനെ
ഏഹ്
എന്റെ കുട്ടിക്ക് ഇതേമാതിരി മരുന്ന് കുടിച്ചാൻ മടിയാണ് എന്റെ കുട്ടിക്ക് വലുതിനും ചെറുതിനും ഒക്കെ മരുന്ന് കുടിച്ചാൻ മടിയാണ്
ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചാൻ മടിയാണ്
ഉം ഉം അങ്ങനെ തന്നെയാണ് ഈ പ്രശ്നം വരുന്നതല്ലേ
ഉം
ഉം പിന്നെ
എത്ര കുട്ട്യാളാ അപ്പം?
രണ്ട് കുട്ടികൾ ഇണ്ട് അയില് വൽത് വൽതിനാണ് ഈ പ്രശ്നം ചെറ്ത് കൊഴപ്പല്ല ചെർത് അംഗന വാടിലൊക്കെ പൊയ്ക്കാണ്ട് ആഹ് ചീ അവിടുന്ന് ശീലായിട്ടേ
ഉം മാക്സിമം മുട്ടായി ഒയിവാക്ക മുട്ടായി തിന്നുമ്പം തന്നെ ഈ കുട്ട്യാള് വെള്ളം പിന്നെ വെള്ളം കുടിച്ച് മുട്ടായിം തിന്ന് വളർച്ച നടക്കും പിന്നെ ഒൽക്ക് ചോറും മാണ്ട കഞ്ഞീം ഉം മധുരത്തിന് അങ്ങനെ പ്രശ്നണ്ട് ദാഹം ഇണ്ടാവും വെള്ളം കുടിച്ചാ പിന്നെ പള്ള നെറയോല്ലോ
ഉം
അപ്പോ ഇവടെ അയിന് എല്ലാ ദിവസവും ഉണ്ട്ട്ടോ പിന്നെ ഞാന് വാണെങ്കി നമ്പറ് തരാ പിന്നെ വിളിച്ച് പർഞ്ഞിട്ട് വന്നാ മതിയല്ലോ
ഉം
വിൾച്ചാണ്ട് ഒന്ന് കാണിച്ചു നോക്ക്‌ ഒന്ന്, രണ്ട് വട്ടം കാണിച്ചിട്ട് മാറ്റണ്ടെങ്കി പിന്നെ വന്നാ മതിയല്ലോ
ഉം ആഹ് ഉം നോക്കട്ടെ ഉം ഉം സ്കൂള് ലീവ്ല്ലേ ദിവസം വാണ്ടിവേരുംല്ലേ?
ആഹ് സ്കൂള്ള്ളെ ദിവസം മാണ്ടിരും
ഔടെ എങ്ങനെ എല്ലാ ദിവസം
സമയം ആഹ് എല്ലാ ദിവസവും ഇണ്ട് പിന്നെ സമയംന്ന് പറയാണെങ്കില് പത്ത് അണി തൊട്ട് രണ്ട് മണി വരെണ്
ഏഹ്
അയ്ന് അപ്പൊർത്ത്ക്കില്ല
ഉം ഞാഅത് വരാനൊക്കെണേ
വരാനും ബുദ്ധിമുട്ടാവില്ല അവിടേ പിന്നെ ബസ്സ് എർങ്ങിയാ മതി ബസ്സ് എറങ്ങീട്ട് അധികം നടക്കാനൊന്നും ഇല്ല ബസ് എർങ്ങി എൾപ്പം പോവാ
ഏഹ് മ് പിന്നെ അപ്പൊ കുട്ട്യാൾതൊക്കെ മാറല്ണ്ട്ലെ
ആഹ് മാറൊയ് ഞാൻ പർഞ്ഞിലെ ഞാൻറ്റെ പിന്നെ ചെറുദിനാണീ പ്രശ്നം ത തുണിൻ്റെ പ്രശ്നല്ലേ വേൽതിന് അങ്ങനെ കൊ പിന്നെ വെല്ല്യേ കുട്ട്യാക്കൊന്നും അങ്ങൻത്തെ കൊയപ്പല്ല ചെർതിന് ക്രിമിൻ്റെ പ്രശ്നം
ഏഹ്
പിന്നെ വൽ തിന് വല്ല്യാട്ടാക്കോക്കെ പൊവ്ക്ക ഗുളിക കൊടിച്ചാന് ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചാന് കൈപ്പായിട്ട് എല്ലാർക്കും മടിയാണ് അപ്പൊ ഈ ച് ഈ ഗുളികണ്ടല്ലോ ചെറിയ കുട്ടികളൊക്കെ ചോയ്ച്ച്‌ വേട്ച്ചും
മ് ആഹ് ആഹ് ഗുളിക ഇവടെ കൊട്ന്നക്കാൻ പറ്റൂല
ആഹ് മുട്ടായിൻ്റെ പോലല്ലേ അപ്പൊല് ചോയ്ച്ച് വേടിച്ച് തിന്നും
മ്
പിന്നെപ്പം ഞമ്മക്ക് അസുഖം മാറല്ലേ വാണ്ടേ കുട്ടിയാൾക്കില്ല തെല്ലാത്തിനും ഒരാളെന്നെണ്
ഏഹ്
അയാളെല്ലാസുഖം നോക്കും സ്ത്രീകൾക്കെന്തേലും ആർത്തവ സംബന്ധമായ രോഗങ്ങൾ കൈനൻ ഗൈന് പറഞ്ഞെരും ഇപ്പ ഞാൻ തന്നെ ഇങ്ങനെ മെൻസസിന്റെ പ്രശ്നൊക്കെണ്ടായിട്ട് ഞാൻ അയിനെ കാണിച്ചീനു അപ്പൊ അയാള് പറഞ്ഞു ങ്ങള് ഇംഗ്ലീ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചാണ്ടൊ ക്കെ ങ്ങെനെ ബെൻസസ് ണ്ടാക്ക്ണ മാരി ഇ ഇണ്ടാക്കാൻ പറ്റ് റ്റൂല ശരീരത്തിന് കേടാണത് ഞമ്മള് പിന്നെ വ്യായാമൊക്കെ ചെയ്താണ്ട് മെന്സസ് താനെ വരണം ഒര് കെ മരുന്ന് കുടിച്ചാണ്ട് വെരുത്താൻ പറ്റൂല്ല ന്നൊക്കെ പറഞ്ഞന്നോരു ഡോക്ടർ അപ്പയ് ഞമ്മളപ്പ അതല്ലേ കാട്ടില് ഈ മ തേ മറ്റേ ഡോക്ടർമാരെട്ത്കൊയാല് ഓലാദ്യം നമക്ക് വേഗം മാറല്ലെ മരുന്നെരും പ്പായിന്റെ ബാക്കിയൊന്നുല്ലല്ലോ ഇയാളപ്പ അങ്ങനെ പറഞ്ഞത് പിന്നെ ഗുളികുടിച്ചാതെ
ആഹ് ഈ ഒറ്റൊരു ഡോക്ടറെന്നൊള്ളൂ വേറെ ഡോക്ടർമാരൊന്നുല്ലേ
ഇല്ല ഇല്ല ഈ ഒരുക്റ്റ ഡോക്ടറെനോള്ളൂ പിന്നെ അവിടൊരു പെണ്ണ്ണ്ട് മരുന്നൊക്കെ ട്ത്ത തരാനൊരു പെണ്ണ്ണ്ട് ഈ യൊരു ഡോക്ടറും
ഏഹ്
മൂപ്പരെ എല്ലാത്തിനും പറ്റൂം എല്ലാത്തിനും നോക്ക്ണ നല്ലൊരു ഡോക്ടറണ് എല്ലാ അസുഖത്തിനും നോക്കും
ഉം
മാറും ചെയ്യും നല്ല മാറ്റണ്ടാവും ഇപ്പോ ബെടെ ഞങ്ങളെകുട്ടിയാളെ ഇഞ്ചെ എളചിൻ്റെ കുട്ടിയാക്കൊക്കെ ജലദോഷം പനിം വന്നാൽ ഓളയ്നതെന്നെ കാണിച്ചാ
നേ ഞാനും അങ്ങനെ തന്നെ ബ്ടെ ശീലാകീക്ണ് ഷെ ഇബെടെ ഈ ഭക്ഷണം കഴിക്കാത്തിനൊന്നും പോയിട്ടു വല്ലൃത് കിട്ട്ണില്ല അപ്പൊ പിന്നെ വേറെവിടെ ഹോമിയോ തന്നെ വണേനും
ഉം
ഉം ആയിനതാ ചോദിച്ചവ്ടെ ഓമിയൊ ണ്ടോന്ന് ഓമിയൊ തെന്നെ വാണം
ആഹ് അഹ് ഇങ്ങട്ട് കൊടുന്നാ മതി ഞാൻ പിന്നെ വണെങ്കിൽ നമ്പർ തരാ ഇനിപ്പോ ങ്ങക്ക് പറ്റാത്തെ തെങ്കിലും ദിവസം ഞാൻ ഡോക് പൊലീവില്ലന്നാ അയാൾ പോകും ഇപ്പൊ വന്നാലും പ്പന്തേലും അർജന്റ് കേസൊക്കെ ന്തെങ്കി വല്ല മരിപ്പ് പ്പോ മരണോ അങ്ങനൊ പിന്നെ വേറെന്തെങ്കിലും മരിപടിയൊക്കെ ണ്ടാവാണെങ്കിൽ പോകും ചെലപ്പോ ഉച്ച് ഉച്ചക്ക് പോകും അല്ലെങ്കി ഉച്ചവരെ വന്നിട്ട് ഉച്ചവരെ വരാതെ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ട് മണി വരേ ല്ലത് ആ സമയത്തി പെയിനും വരും
അങ്ങനൊക്കെണ്ട് അപ്പൊ എ അപ്പൊ ആഹ് വിളിച്ചോക്കാലോ എന്ന നമ്പർ തന്നാല്
ഉം
കുട്ടിനെ അവിടെ കൂടന്ന് കാണിച്ചാതി
ഉം
കാണിച്ചോക്കി
ആഹ് ഉം ഉം ന്നായിക്കോട്ടെന്നാ
ആഹ് ശരിന്ന ഓക്കെ
ഉം